ഹലോ ആഹ് കേക്കുന്നുണ്ട് ആഹ് കേക്കാ കേക്കാ മഴയൊക്കെ ഉണ്ടോ
നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നത് പുറത്ത്
ഇവടെം നല്ല മഴ അപ്പോഴച്ചരി തോന്നിയിരിക്കുന്നത് ഉച്ചവരെ നല്ല ഭയങ്കര മഴയായിരുന്നു നിങ്ങൾക്ക് ഇന്നും ഇന്ന് അവധിയായിട്ട് ഹോസ്പിറ്റലിൽ പോണോ
ആഹ് ഹോസ്പിറ്റിൽ പോണം ഞങ്ങക്ക് അങ്ങനെ ഹോ്പിറ്റലിന് അവധിയൊന്നും ഇല്ലല്ലോ രോഗികള് വരുമ്പോ രോഗികള് വരുമ്പോ അവരോട് അവരോട് പറയാൻ പറ്റോ ഇന്ന് ഞങ്ങള് അവധിയണെന്ന് കൊള്ളാം അവര് ആ വേറെ എല്ലാർക്കും അവധി കിട്ടി കിട്ടിയാലും
ഞാൻ വിചാരിച്ചു ഏതേലും ഓഫീസിലായിരിക്കുന്നു ഞാൻ വിചാരിച്ചു ഏതേലും ഓഫീസിലാണെന്നുള്ള ചിന്തേലാ ചോയ്ച്ചത്
ആഹ് ആഹ് ആഹ് പിന്നെ ഞ പിന്നെ നമുക്ക് കിട്ടും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് എപ്പഴെങ്കിലും ഒക്കെ എടുക്കാ ഇന്നത്തെ ഇന്നൊരു ഹോളിഡേ ഉണ്ടെങ്കില് നമുക്ക് അത് ആ ആളുള്ള ദിവസം നോക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം പക്ഷെ അതല്ലാരൂടെ എടുക്കാൻ പറ്റ റ്റത്തില്ല ഡ്യൂട്ടിക്ക് എപ്പഴും ട്വന്റി ഫോർ അവറും ആള് വേണം
ആഹ് ഹോസ്പിറ്റല ജോലിന്ന് പർഞ്ഞ ഒരു ഡെഡിക്കേഷൻ നല്ലേ അത
ആഹ് ആഹ് ആഹാ അതാണ് കഷ്ടപ്പാട് നൈറ്റ് നൈറ്റ് ഒരു ഒരു മണി കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്കൊന്ന് കെടക്കാം അത് തന്നെ ആ നമ്മള് വീട്ടിൽ കിടന്ന ഉറങ്ങുന്ന പോലെ ഇങ്ങാട്ട് പറ്റുവോ ഇല്ല. ആഹ്. ലൈറ്റ് ഇട്ടുകൊണ്ടല്ലേ പുറത്തെല്ലാം വെട്ടവും. നമ്മള് ആ പിന്നെ നമ്മള് ഇങ്ങനെ വർഷങ്ങള് കൊണ്ട്. ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ ജോലി ചെയ്യുന്നു അപ്പൊ പിന്നെ നമ്മൾ അതങ്ങ്. ഇഷ് ഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് നമ്മളിപ്പോ ആഹ് ഇപ്പൊ ഒരു ദിവസം വന്നില്ലെങ്കി നമുക്ക് സങ്കടമാ
ആ വീട്ടിനടുത്താണോ ദ തോനയും ദൂരം ഉണ്ടോ?
അത് ഇല്ല ഇല്ല. അധികം ദൂര ഇല്ല ഒരു ബസ്സിനാണെങ്കിൽ പതിമൂന്ന് രൂപ പോയിണ്ട്. ആഹ് ആദ്യ ദൂരമില്ല. ഉം. പിന്നെ അതൊന്നും കൊഴപ്പമല്ല ആഹ് ബസ്സിലാ വരുന്നത്, ആഹ് ബസ്സിലാ വരുന്നേ.
ഇനിയിപ്പം മെയ് ജൂൺ പതിനഞ്ചൊ ട്ട് കെ എസ് ആർ ടിസിൽ സ്ത്രീകൾക്ക് ഫ്രീ ആണെന്നല്ലേ പറയുന്നത് പുതിയ ഗവൺമെന്റ് ക ആഹ് അതല്ലേ. അവര, അ ന്ന് കേറിയ സമയത്ത് പർഞ്ഞ് കേറുന്നതിന് മുമ്പ് പറഞ്ഞ് എല്ലാവർക്കും ഫ്രീയന്ന, ഇപ്പൊ പറയുന്നത് ഇനി പിങ്ക് ബസ്സോ. അല്ലെങ്കിൽ ഓർഡിനറിയോ അങ്ങനെയൊക്കെ ഒരു സജഷൻ വരും ന്ന്
ആ ഓർഡിനറി ഒക്കെ ഒന്നോ ഈ ഭാഗത്ത് കൂടെക്കെ കൊറവാ. സ്റ്റോപ്പ് അങ്ങനെ നമ്മുടെ അതുണ്ട്. അല്ലാതൊക്കെ കൊറവാ, ആഹ് അതിനൊന്നും കൊടുക്കത്തില്ല.
അതിലൊക്കെ കൊടുത്ത ഗവൺമെന്റിന് നഷ്ടല്ലേ.
ആഹ് നഷ്ട ആഹ് ആണ് നഷ്ടമാണ് പിന്നിം ആണ് ആണ് ആഹ് ആന്ന് ആണ്. എ എന്ത്യോ അവിടെ കൃഷിയോ എന്തൊക്കെയാ ഉള്ളത് എന്ത് എന്തുവാ കൃഷിയോ ഒക്കെ ഉണ്ടോ?
ആഹ് നമുക്ക്. കൃഷി കൃഷി നമുക്ക് കൃഷിയൊക്കെ വലുതായിട്ടില്ല ഇവിടെ. ടൗൺ ഏ രിയാണ് അതുകൊണ്ട് കൃഷി വലുതായിട്ടില്ല, അത്യാവശ്യം അവരവർ ആ അതുകൊണ്ട്. അവര് അവര്. ന്താ പിന്നെ എന്താ ഗ്രൗണ്ടില് ഏഹ് ടെറസിന്റെ മോളിലൊക്കെ ങ്ങനെ ചെടികളാ ചെടിക
ആഹ് ചെടികൾ വെക്കും മറ്റേ ല്ല ല്ല ബാ ബാഗിനകത്തൊക്കെ ഓരോര്ത്തര്
ആഹ് ഗ്രോ ആ ആ ഗ്രോ ബാഗിനകത്ത് നമ്മള് ഗ്രോ ബാഗില് ബക്കറ്റില് അങ്ങനെയൊക്കെ ചെയ്യും പിന്നെ കൊർച്ച് പുരടൊക്കെ ഉള്ളവര് എന്തെങ്കിലും മ്മ നമുക്ക എന്നാലും പ്ലാവും മാവ് ഒക്കെ ണ്ട് അത്രയൊക്കെ ആഹ് സ്ഥലമുണ്ട് മാങ്ങയുടെ സീസൺ ആണേല്ല ഇപ്പൊ
ആഹ് ഞങ്ങൾക്കും കൊർച്ച് മാവും രാവും ആ ഓമയും അതൊക്കെ ഉണ്ടല്ല അത് വല്യ കൃഷിയോ അങ്ങനെയൊന്നുല്ല ആഹ് പപ്പായ ആഹ് അങ്ങനെ ആഹ് അത് അതൊക്കെ അതെ അതെഉള്ളൂ പിന്നെ പേരയുണ്ട് പിന്നെ ഇതുണ്ട് സപ്പോട്ടക്കെ അല്ലല്ലോ മറ്റേ ആഹ് എല്ലർടെ എല്ലാർക്കും ഇപ്പ ഉള്ള ഒരു ഒരണം ഉണ്ടല്ലോ പഴം ആഹ് റബുട്ടാൻ ആഹ് അതുണ്ട് അതിങ്ങനെ ആയില്ല ആയില്ല വെളഞ്ഞു വരുന്നതേ ഉള്ളൂ പൂത്തിട്ടുണ്ട്
പക്ഷെ അത് കൊണ്ട് വച്ച ഞ ഞങ്ങ എൻറെ വീട്ടിലുണ്ടത് അവിടെ ഒരു കൊണ്ടവച്ചിട്ട് വെച്ചിട്ട് മൂന്ന് വർഷയി ആഹ് പൊക്കത്തിൽ പോന്ന് മൂന്ന് വർഷക്കെ കഴിഞ്ഞാൽ കാ പിടിക്കോ ന്നാ പറയണ് പക്ഷെ നല്ല ശരിക്കും ബ്രാഞ്ചസ് ഒക്കെ വന്നല്ലേ കാ പിടിക്കൂ
ഒരു ഗ്യാങാണ് ആഹ്
അതിങ്ങനെ ഹൈറ്റില് പോവുവാണ് പോർത്തെക്ക് ശേഷം വീട്ടിലൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിലെല്ലാ കൃഷിയെളുണ്ട് എല്ലാം ഉണ്ട് ഉം കുരുമുളകും റബ്ബറും മഞ്ഞളും അവിന്ന് വരുമ്പോഴാണ് മഞ്ഞളും കുരുമുളും ഒക്കെ നമ്മള് പൊടിച്ചൊണ്ട് വരും നമ്മുടെ ആവശ്യത്തിന് അവര് വീട്ടീ പൊടിപ്പിക്കും ഉം എല്ലാ വെറൈറ്റി പ്ലാവുകളും മാവും എല്ലാം
എല്ലാം ഉണ്ട് അതിനോട് ഇഷ്ടമുള്ളവർക്ക് അത് നല്ല
ആഹ് എനിക്കിഷ്ടണത് ആഹ് ചക്കയും മാങ്ങയൊക്കെ കൃഷി ചെയ്യുന്നത് ഇഷ്ടാണ് അച്ഛന് വീട്ട് ഞങ്ങളുടെ എൻ്റെ വീടൊക്കെ കർഷക കുടുംബമാണ് അല്ലേ പറമ്പും എല്ലാം ഉണ്ട് കൃഷിയൊക്കെ ചെയ്യുന്നതാണ് ഉം വാഴയും എല്ലാ സെയ്സും ഒരുവിധമുള്ള അവർക്ക് പഴവൊന്നും കടൊന്നും മേടിക്കേ വേണ്ട ഒരുവിധമുള്ള എല്ലാം
ആഹ് ആഹ് വഴ ഉണ്ടെങ്കിൽ അതൊന്ന് ഒടിഞ്ഞ് ഒടിഞ്ഞ് വീണ അതൊന്ന് തോരൻ വെക്കാം ആഹ് അതിന്റെ കൂമ്പ് എടുത്ത് തോരൻ വെക്കാം എന്തെല്ലാം നമുക്ക് വീട്ടിൽ തന്നെ എന്തെല്ലാം ചെയ്യാവേ
നമ്മളും വാഴ വാ വാഴ വെട്ട് ഉടനെ അതിന്റെ കൂമ്പിങ്ങെടുക്കും അല്ലോ കൂമ്പല്ലല്ല വഴപ്പിണ്ടി വഴ കൂമ്പ് നേരത്തെ ഇങ്ങ്ടുക്കും ഉം വാഴപ്പിണ്ടി തോരൻ വെക്കും പിന്നെ അല്ലാതെ ഉപ്പിലിട്ട് വെക്കും വഴപ്പിണ്ടി
എങ്ങനെയാ അത് വാഴപ്പിണ്ടി തോരൻ വെക്കുന്നത് എങ്ങനാ
ആഹ് തോരൻ വെക്കുവന്ന് പറഞ്ഞാ നിങ്ങൾ ഞ്ഞി ഉപ്പേരി വെക്കുവന്നാ പറയന്നല്ലേ
ആഹ് അല്ല ഞങ്ങളും തോരൻ ന്നാ പറയുന്ന അതെങ്ങന വെക്കുന്നെ അത് പിഴിയോ എങ്ങനാത അരിഞ്ഞേ
ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിനകത്തൊരു നാരുണ്ട് അതും കയ്ൽ ചുറ്റിക്കളയും
അതെങ്ങനെ ചുറ്റും അത്
അത് നമ്മള് അത് സ്ലൈസായിട്ട് കീറി കീറി ചെറുതായിട്ട് നമ്മളെല്ലാം ഓമക്കൊക്കെ ഇങ്ങനെ അരിഞ്ഞിടു അല്ലേ അതുപോലെ അരിഞ്ഞരിഞ്ഞ് ഇങ്ങനെ വരുമ്പോ എല്ലാംനാാര് പോലെ കുറച്ച് വരും അതങ്ങ്കൈ ചുറ്റിയ കളയും കഴിഞ്ഞിട്ട് നമ്മള് സാധാരണ കടുക് പൊട്ടിച്ചിട്ട് അതിനത്ത് വെള്ളം ഒഴിക്കണ്ട ഇതി തന്നെ വെള്ളഉണ്ട് അടച്ച വെച്ചങ്ങ് വേവിച്ചാതി
ഇട്ടാ മതി ആഹ്
അടച്ച് വെച്ച് ഒന്ന് വേവിക്കുമ്പോഴ അതിൽന്ന് ഇച്ചിരിവെള്ളമൊക്കെ ഇറങ്ങും അതൊന്ന് തോന്ന് വരുമ്പോഴേതിന് ത്തിന് നമ്മൾ സാധാരണ തോരൻ അരക്കുന്നപോലെ തേങ്ങയും ചീരകവും വളുത്തുള്ളിയും പച്ചമൊളകും കറിവേപ്പില എല്ലാം കൂടെ ചേർത്ത് അരച്ച അങ്ങ് ഇട്ടാ നല്ല അത് നല്ലതെന്ന് മാത്ര മത്രല്ല ഒരുപാട് ഹെൽത്തിയാണ് നമ്മുടെ കുടലിലുള്ള അഴുക്കുകള എല്ലാം പോകെന്ന പറയുന്നത് ആഹ് മാസ മാസത്തില ഒരിക്കലെങ്കില ഒരിക്കലെങ്കിലും കഴിക്കണ എന്നാ പറയുന്നത് നമ്മൾ ഒക്കെ കിട്ടാ ആഹ് എന്ത് ആഹ് കൊടല് ശുദ്ധിയകൂന്ന് പറയും
ആഹ് ആഹ്
അത് മൊത്തം ഫൈബറല്ലേ വാഴപ്പിണ്ടിമൊത്തം ഫൈബറല്ലേ ആഹ് അന്നേരം അത് അത് നല്ലതാ നമ്മള ഞമ്മള് പപ്പായയൊക്കെ ഉണ്ട് അതൊക്കെ തോരൻ വെക്കും
അത് ഞങ്ങളും തോരൻ വെക്കും പപ്പായം കൂമ്പും അതെല്ലാം ഞങ്ങൾ എപ്പോയും എപ്പോഴും ഇവിടെ ഒരു തോരന് എപ്പോഴും അമ്മയ്ക്ക് ഇഷ്ടം തോരന് വേണം അതുകൊണ്ട് ആഹ് ആ പ പച്ചക്കറി അതുകൊണ്ട് എപ്പോഴും ഒരു തോരന് അല്ലെങ്കിൽ ഒരു മെഴുക്കുപ്പുരട്ടിംഎപ്പോഴും കാണും പിന്നെ ഒരു ഒഴിക്കാനും ഒരു മീനും അതിങ്ങനെ ഇങ്ങനെ റൊട്ടേഷൻ ചെയ്ത് ഇങ്ങനെ വരും ഒന്നെങ്കി സാമ്പാർ അല്ലേ മോര് അല്ലെങ്കിൽ രസം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാ ആഹ് ആഹ് ഇതിങ്ങനെ കറങ്ങി ആഹ് രാവിലെ എഴുന്നേക്കുമ്പോ എന്തോ വെച്ചിട്ട് പോരണം എന്നുള്ള ചിന്തയാ ഇപ്പം ആഹ് ആഹ് എന്തേലും ഒന്ന ഒത്തിരിയൊട്ട് കൂട്ടത്തും ഇല്ല ആഹ് ആഹ് നൈറ്റ് എന്ന് പറഞ്ഞാ ഏഴു ദിവസമാണ് ഞങ്ങക്ക് നൈറ്റ് മാസത്തില് ഉം ആഹ് മാസത്തില് ആഹ് ആഴ്ചയിലുള്ള ഒര് ഏഴ് കഴിഞ്ഞ ശനിയാഴ്ച വൈകിട്ട് ഞാൻ കേറിയതാ ഈ ശനിയാഴ്ച രാവിലെ ഇറങ്ങത്തുള്ളൂ അപ്പൊ ഏഴ് നൈറ്റ് അപ്പൊ ഞങ്ങള് നാലു പേരാ സ്റ്റാഫ് ഉള്ളെ കണ്ടിന്യൂവാ കണ്ടിന്യൂ നൈറ്റാ ആഹ് അതാ അല്ലെങ്കി നൈറ്റ് ആകുമ്പോ ഇപ്പൊ ഇന്നിപ്പോ അഞ്ചാമത്തെ നൈറ്റ് ആയി ഇനി നാളേം മറ്റന്നാളും കൊണ്ട് അപ്പൊത്തേന് ഇപ്പൊക്കെ ആയപ്പൊ ക്ഷീണമായി ക്ഷീണമായി ആഹ് ഒരു മണി വരെയൊക്കെ അല്ലല്ല പ്രൈവറ്റ് പ്രൈവറ്റ് ആശുപത്രിയാ ആഹ് അത് അപ്പൊ അതുകൊണ്ട് ക്ഷീണോക്കെ ഇപ്പോയി ഇപ്പം ക്ഷീണമായി തുടങ്ങി
ഓ അത് നിങ്ങള് സം പറഞ്ഞുകൂടെ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഉറക്കം നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടല്ലേ ആഴ്ച രണ്ട് ദിവസം അങ്ങനെ
ആഹ് അന്നേരത്തേന് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് ആൾക്കാർക്ക് ഓഫ് വരും അപ്പൊ ഡെയിലി ആള് വേണം മനസ്സിലായോ ഇതിപ്പോ ഒരാൾ ഇറങ്ങും ഒരാൾ കയറും അങ്ങനെയൊക്കെ വരുമ്പോ ഒരാള് ലീവ് ആയിരിക്കും ആഹ് ആഹ് അപ്പൊ ഇതാവുമ്പോ നമ്മള് ശനിയാ നമ്മുടെ ആഴ്ചയുടെ അവസാനം വീക്കെൻഡ് വരും അപ്പം വലിയ തിരക്ക് വരത്തില്യേ വർക്കിംഗ് ഡേയിലൊക്കെ ആള് കേറുകയും ഇറക്കുകയും ചെയ്യുമ്പം പൊതുവേ തിര ശനിയൊക്കെ ആവുമ്പോ ഒരിച്ചിരി തിരക്ക് കുറയും ഞാ ആഹ് പിന്നെ പിന്നെ മണ്ടേ വരുമ്പോം തിരക്ക് പിന്നെയും വരും ആഹ് അങ്ങനെ അഡ്മിഷൻ ഒക്കെ അപ്പൊ കൂടും ഞാനേ പൊതുവേ തിരക്കാ ആഹ് മണ്ടേ ഭയങ്കര തിരക്കാ
അത് പണ്ടേ നമ്മള് പറയും മണ്ടേയില് ഹോസ്പിറ്റലിൽ പോകരുന്ന് തിരക്ക
ആഹ് ന ഭയങ്കര തിരക്കാ ആഹ് പിന്നെ ഞാൻ എക്സ്റേയിലും ഇ സി റ്റി യിലും ഒക്കെയാ അപ്പൊ അവിടെ നമുക്ക് എ ക്സറേല് വരുന്ന വർക്ക് വരുമ്പോൾ മാത്രം നമ്മള് ഇതായാ മതി അല്ലാത്ത സമയത്ത് നമുക്ക് ഇത് എന്തേലുവൊക്കെ ഇങ്ങനെ ചുമ്മാക്കെ ഇരി ക്കുന്നേന് കുഴപ്പമില്ല മറ്റേ കാഷ്യൂവാലിറ്റിയിലൊക്കെ ആണ് ആഹ് ഉറങ്ങാൻ പറ്റത്തില്ല ഉറങ്ങന്ന് അവര് പറഞ്ഞിരിക്കുന്ന ടൈംമ് ഒരു മണിയാ ഒരു മണിയാകുമ്പോഴേ നമ്മള് കിടക്കാൻ പറ്റും അതുവരെ ഇങ്ങനെ ഞങ്ങള് എല്ലാരും കാഷ്വാലിറ്റിക്കാരും എല്ലാരും കൂടെ ഒക്കെ ചേർന്ന് വർത്താനം ഒക്കെ പറഞ്ഞിരിക്കും വർക്ക് വരുമ്പോഴും ഒക്കെ അപ്പം ഇങ്ങനെ നമ്മളിപ്പൊല്ലെ ഒരു കുടുംബം പോലെ നമ്മുടെ ഒരു പതിനാറ് വർഷം കൊണ്ട് ഞാനിവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഇവിടെ ഇവിടെ തന്നെ ഉം വേറൊരിടത്തി ര ഓ ഒരക്ഷം രണ്ടൂന്ന് വർഷം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നമ്മുടെ ഒരു സ്വന്തം പോലെ നമുക്ക് ഇതങ്ങ് ആയി പി നൈറ്റ് കഴിയുന്ന ആ ഒരു ദിവസം എനിക്കൊരു സങ്കടമാ എന്നച്ചാ എല്ലാരുമായിട്ട് ഇങ്ങനെ ഇരുന്ന് കാക്ന്റീനിൽ പോയി ഫുഡും കഴി ച്ച് അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് അതൊക്കെ മ് ആ അമ്മയാ അമ്മയ് ക്കെണ്ട് അമ്മയുണ്ട് ആ ഹസ്ബന്റ ഉണ്ട് ണ്ട് പിള്ളാര് പൊറത്ത് ആ ഇവിടെ ആ എതുവാ ബി എസ്ഴ്സിംഗ് പഠിക്കുവാ ബി എസ്ഴ്സി പഠിക്കുന്നു രണ്ടു പേര് ആ മോനും പഠി ക്കെ കഴിഞ്ഞു അവൻ നഴ് ഇപ്പൊ നാട്ടി വന്ന് രണ്ടു പേര് ഇപ്പൊ നാട്ടി വന്നിട്ടുണ്ട് ആഹ് ഈ എ പെരുന്നാളിന്റെ ഒക്കെ ക്കെ അവധി ആ മോള് നാലാം കൊല്ലവായി ബി എസ് സി നഴ്സിങ് മോം പഠിച്ചെറങ്ങി കഴിഞ്ഞ വർഷം പഠിച്ചെറങ്ങി. ഇനീപ്പം പൊറത്ത് പോകാനുള്ള വർക്കിങ് വർക്കൊക്കെ നടന്നോണ്ടിരി ക്കുന്നു പ്പ ഇനി ആ ഇനി ഇപ്പം അതിനുള്ള കോ
താണ് നോക്കുന്നേ അല്ലേ?
ആഹ് പൊറത്തോട്ട് എവിടേലും ബി എസ് സി നേഴ്സിംഗായിപ്പം കഴിഞ്ഞത് അതിനന്നേരം ഇനിയിപ്പോ ഓ ഓ ഈറ്റിയൊക്കെ നമ്മക്ക് പഠിക്കണവല്ലോ. ഓയീറ്റി പൊറത്ത് പോണന്നുണ്ടേ ഇവര് ഓയിറ്റിയൊക്കെ പഠിച്ചിട്ട് വേണം ആഹ് പ്പാതിനൊക്കെ അതൊന്നും ആയില്ല.
ആഹ് ശെരിയെടാ ന്നാ ഞാൻ വിളിക്കാന്നേ ശെരി എന്നെ വിളിക്കാം.